ഹലോ ആഹ എന്നാ ഉണ്ട് വിശേഷോക്കെ എന്തോ
കേൾക്കാനില്ലേ
കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ആഹ മഴയൊക്കെ ഉണ്ടായർന്ന് ഓ
ആഹ മഴ വെല്ലാതെ മഴ ഇല്ല ന്നാലും വെയിലും മഴയൊക്കെ ആയിറ്റ്
അതുശെരിആ ഇവിടെ ഇന്ന് മഴ രാവിലെ ഏ മഴയുണ്ടാരുന്നു പിന്നെ ഉച്ചയൊക്കെ ആയപ്പഴത്തേനും നല്ല തെളിവായി വെയിലായി പിന്നെ മഴയൊന്നും പെയ്തില്ല രാവിലെ നല്ല മഴയാരുന്നു വെള്ളൊക്കെയങ്ങ് കയറി കണക്കില
അതെയോ ആ ഇവിടങ്ങനെ മഴയൊന്നില്ല വെയില് വെയില്ന്നെന്നെ പറയാം
അത് ശരിയാ ഹാ ഹ ഹാ ഞാനോ ഇല്ല ഞാന് ഹൗസ് വൈഫ് ആ എന്തെലും ജോലി ചെയുന്നുണ്ട ഓ
ഇല്ല ഇല്ല ഓൺലൈൻ വർക്കൊക്കെ ആയിട്ട് ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പൊ കുട്ടിക്കെ ചെറുതാണ് അത് കാരണം ജോലിയൊന്നും ചെയ്യുന്നില്ല
അത് ശരിയാ ആ ആ ചേത്തി പിന്നെ പഠിക്ക സ്കൂളോ പോറായ കുഞ്ഞല്ലേ
അതെ അതെ സ്കൂൾ പോ അല്ല ചെറുത് സ്കൂൾ പോവാനായിട്ടില്ല ഒന്നര വയസായിട്ടോള്ളൂ ആഹ് അല്ല നാലു പേര് രണ്ട്
നാലു പേരുണ്ട ആഹ് വല്ല് പുള്ളേരാണോ മൂത്തൊക്കെ
ആ മൂത്തത് പത്താം ക്ലാസ്സിലാണ്
ഈ കൊല്ലം പത്തില്
പത്തില്
ക്ലാസ്സൊക്കെ തുടങ്ങി കാണുവലോ അല്ലേ എങ്ങനുണ്ട് പഠനോക്കെ എങ്ങനുണ്ട് ആഹാ ട്യൂഷനോ വല്ല ഉണ്ടോ അതോ തന്നെ പഠിക്കുവാണോ ഉണ്ടല്ലേ ആഹ് ഉം നമ്മടെ കേരളയിൽ അല്ലെ പഠിക്കുന്നത് അതോ
എങ്ങനെ
സിലബസ് കേരളയാണോന്ന് അതോ കേരളല്ലേ ആഹ് ആഹ് പിന്നെ അതിന്റെ താഴെയുള്ള പിള്ളാരൊക്കെ അതും
ആ അവരൊക്കെ പഠിക്കുന്നതാണ് അവര് രണ്ടാം ത്താള് എട്ടാ ഈ പ്രാവശ്യം എട്ടാം ക്ലാസ്സിലേക്കാണ് പിന്നെ മൂന്നാമ ത്ത് നാലിലേക്കാണ് മൂന്നിലേക്കാണ് ഈ പ്രാവശ്യം മൂന്നിലേക്ക് ചെറുത് ഒന്നര വയസ് ഉം അവിടെ
പിള്ളേരുടെ പുസ്ത എന്തോ ഇവിടെ രണ്ടാള് രണ്ടാള് ഏഴിലും അഞ്ചിലും പഠിക്കും
അതെയൊ
ആ അഹ് ആഹ് ആഹ് ആയി ആയി പുസ്തകൊക്കെ കിട്ടിയോ
ഇല്ലില്ല പുസ്തകം കിട്ടിട്ടില്ല പുസ്തകം വന്നിട്ടില്ലന്ന് പറഞ്ഞു പിന്നെ ഒരാൾ പ്രൈവറ്റിലാണ് ഒരാൾ ഗവൺമെന്റിലാണ് ആ പഠിക്കുന്നത് അപ്പൊ കിട്ടിട്ടില്ലന്ന് പറഞ്ഞു ണ്ട് യൂണിഫോമൊക്കെ മാറിട്ടുണ്ട് ഈ പ്രാവശ്യം അപ്പ ഒന്നും വന്നിട്ടൊന്നുല്ല അവിടെ എങ്ങനെ യൂണിഫോം ഒക്കെ
ഇവര് പിന്നെ നമ്മള് സി ബി എസ് ഇ ലാ പഠിക്കുന്നത് അപ്പൊ എല്ലാം കിട്ടി പുസ്തം ഒക്കെ കിട്ടി രണ്ടുപേരെ ആ ആ യൂണിഫോം ഒക്കെ മാറ്റൊന്നുമില്ല അവർക്ക് നേർത്തത്തെ തന്നെയാ പിന്നെ നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ പറ എടുക്കാം എന്നുള്ളതേ ഉള്ളൂ നൊ ഒരു ജോടികൂടെക്കെ വേണോ ങ്കില്ലേ അങ്ങനെയള്ള പുസ്തകം ബുകൊക്കെ വാങ്ങിച്ച് ഇനി അതൊക്കെ പൊതിയുന്ന ഒരു പരിപാ
ആഹ ഇതൊന്നും കി ട്ടീട്ടില്ല.
ആഹ പത്താം ക്ലാസ്സില് കുഞ്ഞിന് കിട്ടിയില്ല.
ആ അത് കിട്ടി മറ്റേ ചെറി ആ ചെറിയ ആള് ത് രണ്ടാൾതും കിട്ടിയിട്ടില്ല. രണ്ടാൾതും കിട്ടിട്ടില്ല ഉ ആ ഒന്നാതീന്നെ തൊർക്കുന്നാണല്ലോ പർ എ വ്നെ കാലാവസ്ഥന്നു അങ്ങനെ മോശയിട്ടൊന്നു ല്ലല്ലോ.
ഇല്ല ആഹ ആ
പ്രാവശ്യം അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യക്കെ മൂന്ന് നാല് കമ്പോഴാണ് തൊർന്ന്ട്ട്ള്ളത് നല്ല ക്കാ ഇനിയിപ്പം നെ ഈ പെരുന്നാള് കഴിഞ്ഞ് കഴിയുമ്പോയാ യിരിക്കും മഴ കാലാവസ്ഥ തൊടങ്ങാ നിയിപ്പ എങ്ങനെയെന്ന് അറിയില്ല ഈ രുവത്തെട്ട് ത്താംതിയൊക്കെ ആവുമ്പഴെക്കെ ആയിക്കും.
തൊറക്കാറാവുമ്പത്തേന് മഴ ആവൊ
ആ അതനെ അതനെ ഒന്നും പറയാൻ പറ്റൂല. ഇപ്പൊ ഈ ഇപ്പൊ അതെ അതെ ആഹ അതന്നെതന്നെ ഇപ്പൊ ഇവിടെക്കെ നല്ല ആ വെള്ളത്തി നന്നായിട്ട് ബുദ്ധിമുട്ട്ണ്ട് ഞങ്ങൾക്ക് ഈ ഒരു മാസം നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വെള്ളല്യതെ ആ വണ്ടി. ഏ വണ്ടിയില് വെള്ളം കൊണ്ടരിയാണ്.
എറക്കുവായിരുന്നല്ലേ ആ എങ്ങനെ അത് കെണറ്റിലോട്ട് അടിക്കുവോ അത് ടാങ്കിലെകെറക്കോ വേറെ.
ട്ടാങ്കിൽക്ക്നർച്യരും. പിന്നെ ഞങ്ങക്ക് മറ്റേ ലൈൻ വെള്ളൻ ണ്ടല്ലോ നമ്മളെ.
പൈപ്പിന്.
പഞ്ചായത്ത് വെള്ളയിട്ട് അങ്ങനെ വെരും അത് പത്ത് ദിവസം കൂടും ഇല്ലല്ല ഇപ്പൊ ഈ മഴ എടക്ക് ഇങ്ങനെ ഇപ്പം മഴ ആ തൊ ടങ്ങിയ ശേഷം ഡെ ആ രണ്ട്സം കൂടുമ്പണ്ടാവും. അല്ലാതെ പത്ത് പന്ത്രണ്ട് ദിവസ സം കുടുമ്പഴാണ് ഏ ഇത് ഇണ്ടാവ വെള്ളം വെര അപ്പഞാ കെണറിൽ പൈപ്പ് കെണറില് ഇ
ആ ഇപ്പം മഴയൊക്കെ ആയിട്ട് മഴ കിട്ടിട്ട് വെള്ളം ആയോ?
ങ്ങനെ മഴ കിട്ടിട്ടില്ല
ഇല്ല അല്ലേ ആ ആ ആ
വെള്ളം കേറാൻ മാത്രള്ള മഴയൊന്നു ഉണ്ടായി ട്ടില്ല ക്ഷെ മഴയങ്ങനെ പെയ്താല് കിണറ് പ്പെ പെട്ടന്ന് നറയേം ചെയ്യും
ആ നല്ല മഴ വന്നിട്ടില്ല അതുകൊണ്ടാ ഞങ്ങക്ക് ഇവിടെ മഴ പിന്നെ ഇന്ന് രാവിലെ ഒറ്റ മഴ പെയ്തപ പിന്നെ നന്നായിട്ട് വെള്ളം കേറി
ആഹ് അതിപ്പോ ആരൊക്കെയോ പറഞ്ഞു പിന്നെ ആഹ് തൃശ്ശൂർ ജില്ല പിന്നെ എറണാകുളം ആഹ് ഭാഗത്തൊക്കെ നല്ല മഴയണെന്ന് പറഞ്ഞു ഉം പറഞ്ഞ അപ്പ പിന്നെ ആഹ് അപ്പ എന്റെ ഒരു സിസ് ഇണ്ട് അതെ അതെ ആഹ് ആഹ് അത് പറഞ്ഞു ഏഹ് എറണാകുളത്താണ് സിസ് അ പ്പൊ അവള് പറയാണ് നല്ല മഴയാണ്
ആഹ് ആഹ് ആഹ് മഴ പെയ്താലും ചൂടിന് കുറവൊന്നു ഇല്ലന്നെ
ഇല്ല ചൂടിന് കൊറവില്ല അതെ അതെ ഇപ്പൊ മഴ പെയ്യുമ്പോ ഒരു തണുപ്പുണ്ട് ആഹ് അതന്നെ മഴ പെയ്യും പെയ്തോണ്ടിരിക്കുമ്പോ ഒരു തണു പ്പുണ്ടാവും
ആ അത് രാവിലെ ആണെങ്കിലേ ഉള്ളൂ പകല് പെയ്ത് എന്താ ആ വെളുപ്പിന് സമയത്താണെങ്കിലിൽ പെയ്യുമ്പഴത്തേനും നമുക്കൊരു നല്ലൊരു തണുപ്പ് വരുള്ളൂ അതേ ഉള്ളൂ അല്ലാതെ രാത്രി പെയ്താലും ഭയങ്കര ചൂടാ ഉം പിള്ളാരൊക്കെ എന്തേ?
ക്കെ ദാ ഇവിടെണ്ട് ഒരാള് പഠിക്കാണ് ഉം ഉം അല്ല അല്ല എല്ലാംല്ല മദ്രസ ഉണ്ട് ഞങ്ങൾക്കെ
ആ ഹാ ഹാ ആ
ക്ക് ചെയ്യാനൊക്കെ ഉണ്ട് ചെയ്യാണ് സ്കൂൾക്കുള്ള അ ബുക്ക് അലാ ബാഗ് അതൊക്കെ വാങ്ങിയോ
അ എല്ലാം വാങ്ങിച്ചു വ കഴിഞ്ഞ ദിവസം അതിനെല്ലാം പോയ ഇലെ ഇറങ്ങിയായിരുന്നു അത്തിനല്ല ബുക്കെല്ലാം വാങ്ങിച്ചു ഇനി ഇപ്പൊ ഇതിനി പൊതിയേണ്ടതേള്ളൂ രണ്ടു പേരുടെയും കൂടെ ഉണ്ട് പിള്ളോര് പൊതിയല്ല തന്നെ നമ്മള് പൊതിയണം അതിപ്പ കൊറച്ച് കുറച്ചേ ആായിട്ടേ
ആ
സമയം പോലെ പൊതിഞ് വെക്കാന്ന് വെച്ച് അതെ അതെ നോട്ട്ബുക്കും പുസ്തകവും എല്ലാം ഉണ്ട്
അതെ അതെ ആഹ അതെ അപ്പൊ ഇവര് തന്നെ വാങ്ങാൻ പോയിട്ടില്ല പോവണെന്ന്‌ ബാഗ് ബാഗ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം.... വാങ്ങിയത്ണ്ട് എന്നാല് കൂടി അവർക്ക് പുതിയ തന്നെ വേണം
അത് ശരിയ ഇത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങയില്ലയിരുന്ന.. ന്ന അത് കാരണം പിന്ന ഈ വർഷം അങ്ങ് വാങ്ങിയത് അതിന്റെ മുന്നിലത്തെ വർഷം വാങ്ങിച്ചതായിരുന്നു കഴിഞ്ഞ വർഷം കൊണ്ട്
കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിട്ടുണ്ട് ഇവരുക്ക് പക്ഷെ ഇവര് സ്ക്കൂൾ തുറക്കുമ്പോ അവർക്ക് പുതിയത് കൊണ്ടൊക്ണം എന്നാ ബാഗിന് ആ അതെ ആ പിന്നെ ചെറിയ ആള് വലിയ പിന്നെ വാങ്ങണ്ട പറഞ്ഞു പക്ഷെ ചെറിയ ആൾക്ക് അവൾക്ക് ആ ങ്ങനെ വാങ്ങണം നിർബന്താണ് കുട്ടികള് മറ്റുള്ള കുട്ടികൾ കൊണ്ടുരും ഞാൻ മാത്രേള്ളൂ
അതെ ഒരാക്ക് വാങ്ങിക്കുമ്പോ പിന്നെ മറ്റുള്ളോരും വേണോന്ന് പറയും അടുത്തയാളും വേണോന്ന് പറയും ഒരാക്കയിട്ട് വാങ്ങിക്കാനും പറ്റത്തി
അവ ഉം
ആ പിന്നെ വൈയിട്ട് എന്തുവാ
ഫുഡ് കഴിക്കലൊക്കെ...
ഇല്ലല്ല കഴിഞ്ഞില്ല ഏഴ ഓ കാലല്ലേ ആള്ളൂ ആ കൊറച്ച് എട്ട് മണി എട്ടര ഒക്കെ ആവും കഴിക്കുമ്പോ
ആഹ ഞ എങ്ങെ ആഹ ആയി ആയി അ
ആഹ ആ എന്നെ പ്രത്യേകിച്ച് പറ ല്ലാം പ്രത്േകിച്ച്ണ്ടാക്കോതോ
ആഹ ഞാന് ഇട ത ചെയ്യുന്നുണ്ട് അത് കാരണം ചപ്പാത്തിയണ് കഴിക്കാറ്ും കൂടുതലും ഉ ആ അപ്പൊ നേരത്തെ കഴിച്ചു ഏഴുമണി ഏഴുമണി ഉള്ളിലായിട്ട് ഫുഡ് കഴിക്കും
കഴിക്കുന്നത് പിള്ളേർക്കൊക്കൊ എന്നെതാ പാകത്തെ ഉപ്പ്‌ ച്ചകത്തെ കഴിച്ചോളൂ അത് വേ
അല്ലല്ല അല്ല അവര് ആ ഉച്ചകത്ത തന്നെ ചപ്പാത്തി ഉണ്ടാക്കി യ എല്ലാർക്കും ചപ്പാത്തി തന്നെ വേണം അവര്ക്ക് ആ കഴിച്ചോളൂ അവര്ക്ക് ഈ രാവിലെ ചപ്പാത്തി പറ്റൂല്ലേ പക്ഷ വൈകീട്ട ചപ്പാത്തി ഉണ്ടാക്കി എല്ലാവർക്കും ചപ്പാത്തി ചപ്പാത്തിയെന്നെ വേണം അത്ന്ന വേണം
വേള ആ
പിന്നെ ഉണ്ടാക്കും അതി അതിക ദിവസങ്ങളിലും എല്ലാവർക്കും ചപ്പാതി ഉണ്ടകും ആ
മം മം മം ഇവിടെ പിന്നെ പിള്ളേർക്ക് ഞാാന് രണ്ടു തരം ഉച്ചയ്ക്ക് വൈട്ടും ചോറാ കഴിക്കുന്നേ എനിക്ക് വൈകുന്നേരം ചൂറ് തന്നെ വേണം പിന്നെ ഇവിടെ ആ പുള്ളിക്കാരനും പിള്ളേർക്കും പുള്ളിക്കാരെ ചപ്പാത്തിയോ അല്ലെങ്കിൽ ഓ്സോ അങ്ങനെ എന്തേലും
ആ ആ
പിന്നെ മക്കള് അവര് പിന്നെ ചപ്പാത്തി കൊണ്ടരും ചെലപ്പോം ചപ്പാത്തി കഴിക്കും അല്ലേ ഓട്സ് ഉണ്ടാക്കി ഓട്സ് ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലേ ചെലപ്പം ചോറ് കഴിക്കും അവർക്ക് അങ്ങനെയൊന്നും നിർ
ആഹ് അത് ഇവര് നമ്മള് ഉണ്ടാക്കുമ്പോ അപ്പ അവര്ക്ക് വേണം അത്ര തന്നെ അല്ലാതെ അതേ കഴിക്കൊള്ളുന്നങനൊന്നുല്ലാ ചലപ്പോ ഞാൻ ഇതേപോലെ ഒഡ്സ് ചപ്പാത്തി ഉണ്ടാ ചെലപോ മടിയാവുമ്പോ ഓട്സ് ഉണ്ടാക്കും അപ്പവര്ക്ക് ഓട്സ് മതി അങ്ങനെ അപ്പൊന്താ അവർക്ക് ഞമ്മ ഇണ്ടാക്ക ഞമ്മൾ കഴിക്യ നമുക്കെന്താ ഉണ്ടാക്കുന്നത് അപ്പൊ അവർക്കും വാണം അത്രത്തന്നെ
ആ മ് ഹ് അതേ അതെ ആ പിന്നെ പിന്നാ വേറെ പാചക പരീക്ഷണങ്ങള് വല്ലോം രണ്ടോ
പാചകങ്ങള് ആ അങ്ങനെ പ്രത്യേകിച്ചങ്ങനൊന്നുല്ല പാചകം ഇല്ലില്ല അവിടെങ്ങനെ കുക്കിങ്ങൊക്കെ ചെയ്യാന അങ്ങനല്ല ണ്ടാ ആ എനിക്ക് മടിയാണ് ചെയ്യാൻ മടിയാണ് ചെറിയ പിള്ളേരല്ലേ അ സ്പെഷ്യൽ ആക്കീട്ട് ആ സ്പെഷ്യൽ ആക്കി സ്പെഷ്യൽ റ്റ് ഇണ്ടാക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യാണ്. പിന്നെ ഏ താല്പ യാണ് പക്ഷെ ഉണ്ടാക്കാൻ ടൈം ഉണ്ടാവൂലാന്ന് മാത്രം ഇണ്ടാ ന്ന് നോക്കാനൊക്കെ അപ്പൊ യു ട്യൂബിലൊക്കെ പലേ ഐറ്റം ഫുഡുണ്ടല്ലോ ആപ്പൊ അങ്ങനെ നമ്മളീ നാടൻ ഫുഡല്ലാതെ ആ അങ്ങനെ ഇണ്ടാക്കാനൊക്കെ ഭയങ്കര ആ താല്പര്യാണ് പക്ഷെ ഇണ്ടാക്കാൻ ടൈമിട്ടൂല പിന്നെ ഞങ്ങക്കീ നോമ്പ് നോമ്പുണ്ടേർന്നല്ലൊ കഴിഞ്ഞെ ലല്ലോ അപ്പാ നോമ്പിനൊക്കെ ഞങ്ങള് ഈ പലഹാരങ്ങള് പല ഐറ്റം പലഹാരങ്ങളുണ്ടാക്കും
നമ്മള് വാങ്ങുകേല വീട്ടിത്തന്നെ ഉണ്ടാക്കുവാല്ലേ?
വീട്ട്ത്തന്നെ ഇണ്ടാ വാങ്ങാറില്ല. നോമ്പിന് ഞങ്ങളങ്ങനെ വാങ്ങാറില്ല. പൊറത്ത്ന്നുള്ള കടിയൊന്നു അങ്ങനെ വാങ്ങാറില്ല. വീട്ടിന്നെന്നെ എല്ലാതും ഇണ്ടാക്
ഉണ്ടാക്വാ ആ ആ അങ്ങനെ
ഉണ്ടാക്കും
ഉണ്ടാക്കും. ആ ആ ആ. നമുക്ക് പിന്നെ ഉണ്ടാക്കണോന്നുണ്ടെങ്കി നമുക്ക് ഉദ്ദേശിക്കുന്ന സാധനങ്ങളും വേണോല്ലോ?
ആഹ് അത് സ നോമ്പാകുമ്പോ പിന്നെ നമ്മള്, അ ആ എന്തായാലും വാങ്ങും സാധനങ്ങള്. അല്ലാതെല്ലാ വീടുകളിലുംണ്ടാവും നോ പിന്നെ
ആഹ് അത്കൊണ്ട് നോമ്പ് സമയത്ത്, അല്ല അതല്ല ഞാൻ പറഞ്ഞെ. അല്ലാത്ത സമയത്ത്
ആ അല്ലാത് ആ അത് ശരിയാണ്. അല്ലാത്ത സമയത്ത് നമ്മക്കിപ്പോ, ആ അതന്നെ. ആ അതന്നെ വാങ്ങാൻ നിക്കണം. പിന്നെ പിന്നെ നമ്മള് അല്ലാത്ത ടൈമില് ഇങ്ങനെ ഗസ്റ്റൊക്കെ വരു മ്പഴല്ലേ നമ്മളെന്തേലും ഇണ്ടാവു സ് സ്പെഷ്യലായിട്ട് ഇണ്ടാക്കുള്ളൂ. ആ പി ങ്ങനെ പിന്നെ എങ്കിലൊക്കെ ഇണ്ടാക്കി കൊടുക്കും കുട്ട്യൾക്ക് അല്ലാതെ പൂതി പറയുമ്പൊക്കെ ഒന്നുണ്ടാക്കി കൊടു
ഉണ്ടാക്കു മ്മ് മ്മ്. ഇന്ന് ബിരിയാണി ഒന്നും ഇല്ലായിരുന്നോ?
വാങ്ങിച്ചിട്ട്ണ്ട്. ഞാൻ ചിക്കൻ വാങ്ങിച്ചിട്ട്ണ്ടായിരുന്നു. ഉം ബിരിയാണി എന്തേലും വെക്കാ ന്ന് ഞങ്ങള് ചി വെക്കും വെള്ള്യാഴ്ച ആവുമ്പോ, അപ്പൊ, ആഹ്. അതെ അപ്പൊ ചിക്കൻ വാങ്ങിട്ടുണ്ടായിരുന്നു. അപ്പ പിന്നെ ചിക്കൻ കിട്ടാൻ കൊറച്ച് ലേറ്റായി. പന്ത്രണ്ട് മണി ഒക്കെ ആയി. അപ്പൊ ഇനിക്കിങ്ങനെ മടിയാവാ. പന്ത്രണ്ട് മണിയൊക് ച്ചാവുമ്പോഴത്തേക്ക് എനിക്ക് കുള്യാക്കെ കഴി യ്യണം ആവിനെയാ ന്നലെത് ത്തെ മീൻകറി പിന്നെ മീൻ വർക്കാ ള്ളതൊക്കെയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്
ആ ആ ആ. മീനൊക്കെ പിള്ളേര് കഴിച്ചോളുവോ?
ആ മീന്. ഈഹ് കറി വെച്ചത് അവര് അവര് കഴിക്കാൻ മടിയാണ് അവർക്ക് വർത്തത് കഴിക്കും ഉം പൊരിച്ച് കൊടുക്കണം അങ്ങനെ കഴിക്കും അപ്പൊ ഞാനീ ഡയറ്റ് കാരണം എനിക് ക്ക് വർക്കാൻ ഭയങ്കര മടിയാണ്
ആഹ് എണ്ണയൊക്കെ ഒഴിവാക്കും അല്ലെ ഒരു നേരെ ചോറ് അരിയാഹാര ഒര് ഒര് നേരേ കഴിക്കുള്ളൂ
ആ ഒരു നേരം അരി അരിയാഹാരം കഴിക്കും പിന്നെ രണ്ടു നേരം ചപ്പ ന്തെ ഗോതമ്പിന്റെ ആ വല്ല പുട്ടോ വല്ല പിന്നെആ ഗോതമ്പയിട്ട് അ പ്പൊ ദോശ ഒണ്ടാക്കിട്ടോ അങ്ങനെ വല്ലതും അല്ലെ പിന്നെ ഓട്സ് അങ്ങനെയൊക്കെ കഴിക ഉം അങ്ങനെ ഞാൻ ഇങ്ങനെ ഈ എക്സൈസ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഇപ്പൊ തടി പാകമാണ് പക്ഷെ മെയിൻ്റെൻ ചെയ്ത് പോവാ
ആ എന്തായിരുന്നു വെയിറ്റ് എല്ലാം കൂടുതലായിട്ടാണോ എന്ത് ഡയറ്റ് നോക്കുന്നത് അതോ
ട്ടിച്ചിരുന്നു ഡെലിവറി കഴിഞ്ഞപ്പോയേ നന്നായിട്ട് വെയിറ്റ് വെച്ചിരുന്നു പിന്നെ ഞാൻ ഡെലിവറി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്നൊന്നും വെയിറ്റ് കെറയൂല്ല ആ നല്ലോണം വെയിറ്റ് വെച്ച കുറയും അല്ലാതെ ആ നമുക്ക് മുമ്പത്തെ പോലെ അങ്ങട്ട ആയി കിട്ടൂല പിന്നെ ഇങ്ങനെ ഡേറ്റ് ചെയ്യുക എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് കണ്ടോൾ ചെയ്തിട്ട് അങ്ങനെ കെറയണം
കൊറയണ ആ തുടങ്ങിട്ട് ഒത്തിരി ആയോ അതോ ഡയറ്റ്